ഹലോ.
ഹലോ. കേൾക്ക്ന്നില്ല്യ? കേക്ക്ണ്ട്. ഇങ്ങക്ക് കേക്ക്ന്നില്യേ? -
ഓ കേക്ക്ണ്ട്. എന്താ അങ്ങനെക്ക്ണു ഇങ്ങളെ പേരെന്താ? -
ഷഹന.
അയ് ശെരി നോമ്പ്ണ്ടാ? -
ആ ഇണ്ട്. ഇങ്ങക്ക്ണ്ടാ? -
ഓഹ്
ഇന്ന് എന്താ നോമ്പായിട്ട് സ്പെഷ്യല്. ഞാനിപ്പോ ലാബിലാണ് നിക്കണത്. ലാബിന്ന് വിളിക്കാ ഞാന്.
ഐശ്വര്യ ലാബ് മറ്റേ മെഡിക്കൽ ഫീൽഡോ?
ആഹ് അതെ
അയ് ശരി വർക്കെയ്യാ?
ആഹ് അതെ
അത് ശരി പിന്നെ അപ്പ എന്താ ഇന്ന് തെരക്കൊന്നുല്ലേ?
ഇല്ല നോമ്പൊക്കെല്ലേ അപ്പൊ ആളെന്നെ ഇല്ല ഇന്ന്. ആകെ ഒരു പത്ത് പയിനഞ്ചാളെ വന്നിട്ടൊള്ളൂ. അതെ ക്ലിനിക്ക
ഇവിടെ അധികം നന്ന രാവിലെയും പിന്നെ വ എന്താണ് വൈകുന്നേരെ തെരക്ക് ഇണ്ടാവലുള്ളൂ.
അയ് ആഹ് ക്ലിനിക്ക് ഹാ അങ്ങനെയാണല്ലോ.
ആഹ് ഡോക്ടർമാരൊക്കെ ഇണ്ടാവുമ്പൊ പിന്നെ
പക്ഷെ ഡോക്ടർമാരെപ്പഴ ഇള്ളേ?
ട്ടുള്ളത് വൈകുന്നേരം മൂന്നരക്കാ വെരാ.
ഓഹ് അയ് ശരി. ലേഡിയാ?
ഏഹ്
ലേഡിയാണോ?
ആഹ്
ലേ ലേഡി ഡോക്ട്ർ ആണോയ്ച്ചാ
ഇതല്ലല്ല എടക്ക് അയിന് വൈഫ് വരാറിണ്ട്.
അയ് ശെരി വൈഫ് ഇത് ഇരിക്കൂലേ
ആ ജനറൽ ഡോക്ടറാണ് രണ്ടുപേര്
അയ്ശരി നിങ്ങടെ കല്യാണം കഴിഞ്ഞതാ
അല്ലല്ല നിങ്ങ വർത്താന എന്തൊക്കെയാ
എങ്ങന ഓ സുഖാണ് എന്റെ കല്യാണം കഴിഞ്ഞതാ ഓ എന്റെ കല്യാണം കഴിഞ്ഞാ എനിക്കൊരു മോനുണ്ട് മൂന്ന് വയസ് ആ മൂന്ന് വയസ് പിന്നെ എന്താ നോമ്പോറ്റ്ണോ
ആഹ് നോമ്പ്ക്കൊണ്ട്
മൈഷല്ലേ നമ്മളെ വീട്ടിലരെക്കണ്ട്
ഉമ്മ ഇപ്പൊ രണ്ട് കാക്കാര
ആഹ് പോവാങ്ങളെ കല്യാണം കയിഞ്ഞതാ
അല്ല വല്യക്കാക്കാണ്ടി കല്യാണം നോക്കണണ്ട് ചെറുത് ചെറുതാണ് ഇരുപത്തിരണ്ട് വയസ് ആവണുള്ളു
വല്യ ആങ്ങള എന്തയ്യുന്നേ
വല്ല ഒക്കെ കൊറിയറിന്റെ തിലൊരു മാനേജറായി വർക്ക് ചെയ്യാം
ശ ശരി വിടയാണോ
നാട്ടി തന്നെ
പക്ഷെ
എല്ലാരും നാട്ടില് തന്നെയാണ്
ആഹ് ശരി ഉപ്പ ഉപ്പി ഉമ്മക്കല്ലേ
ആഹ് ഓരൊക്കെ അവിടെണ്ട്
ഉപ്പ എന്താ ചെയ്യണെ
ഉപ്പ ഡ്രൈവറെ
എന്തിന് ഡ്രൈവി ആ ഡ്രൈവിങ്
ആ കാറിന്റെ ടാക് ടാക്സി പോലെ ഇവിടെ
ആഹ് ആഹ് ആഹ് ആ എവിടെയാണ്
ഏ
ഞ എവിടെയാണോ ചോയിക്കാം
സ്ഥലാണ് ഉദ്ദേശിച്ചത്
ആ സ്ഥല
മലപ്പുറം
ഓ മലപ്പുറത്താ
ആ ഇങ്ങളോ
ഞാൻ മലപ്പുറത്തന്നെ നിങ്ങൾ മലപ്പുറം എവിടെ
വളാഞ്ചേരി
ആ ഞാന് വളാഞ്ചേരി കുറ്റിപ്പുറത്താ പഠിച്ചിരുന്നെ
ആഹ് കുട്ടിപ്പ്ര എഏത് കോളേജസ് കോളേ
അല്ല ഞാന് വടെ മറ്റേ ആയോ ആയുർവേദിക്കിന്റെ നഴ്സിംഗ് ആയിട്ട് ജീവയല്ല
ആഹ് അത് പഠിച്ചുന്നല്ലേ ആഹ്
ജീവയെ അറിയോ
ആ കേട്ടിട്ടുണ്ട്
ആ അവിടെ അവിടെ പഠിച്ചിരുന്നു ഒരു എഴ്ഏട്ട് വർഷം മുന്നട്ടോ
ആ അന്നൊക്കെ ഇത് ഇണ്ടായിരുന്ന ഞാൻ ഇപ്പോഴാണ് കൊറച്ചേര് കേൾക്കട്ടോ സത്യം പറാലോ അന്നൊക്കെ ഇണ്ട്ല്ലേ
ഓ ഞനെ ഏഴെട്ട് വർഷം ഇപ്പം ആയിരിക്കൂല ഞാന് ആന ഒരു രണ്ടായിരത്തി പതിനഞ്ചിലൊക്കെ ആയിരിക്കും അവിടെ പഠിച്ചിരുന്നേ
ആ പത്ത് പയിനൊന്നു കൊല്ലായി
ഓഹ് അവടെ ആ വളഞ്ചേരി കയ്ഞ്ഞ്ട്ടാണല്ലോ കുറ്റിപ്പുറം.
ആഹ് അതെ അപ്പൊ ഇങ്ങളെ വീട് എവടേണ്
ഞാനീ കൊണ്ടോ കൊണ്ടോട്ടീന്നും പോവാ ഞാനവടെ ഹോസ്റ്റലായി ഹോസ്റ്റലായി ഉം ഞാൻ ഹോസ്റ്റലായി ഞാൻ മാസ് മാസ്തില് ആഹ് മാസത്തില് അങ്ങനെ പോയി പോരും.
ആഹ്
അധികം ലീവ് ഒന്നും ഉണ്ടാവൂല. അ ആഹ് ആഹ് ആഹ് ആഹ് ആ ലീവില്ല വർക്കിന് പോയീന് ഞാന് കോട്ടക്കൽ ല്. കോട്ടക്കൽ ല് ഇണ്ടേയ്നു രണ്ടത്താണി രണ്ടത്താണിയിലും ഉണ്ടായി
ഏർ അവക്ക് ഇവിടെ അടുത്തൊക്കെ തന്നെയല്ലേ കുറച്ചു പോവില്ലേ
ഉ ശരിയാ അപ്പൊ അവിടെന്നു
ആ ഈ ഏരിയല്ലേ കോട്ടകതി കൂടെ ഈ കൊണ്ടോട്ടി ഏതാ ഏരിയ വല്ലാണ്ട് അറിയില്ല പോയിട്ടന്നീ ഇന്ന് വരെ ഭാഗത്തു
കൊണ്ടോട്ടി കക്കാട് സറിയോ കൊക്ക കക്കാട് ചെമ്മാട് ആ ആ ഭാഗം അങ്ങനെ അങ്ങനെ പോണം
അവിടന്നല്ല ഓങ്ങിക്കാരം
എനിക്കി ഇവിടെ ഇവിടന്ന് ഇ ആൾക്കാരുണ്ടായിരുന്നു കക്കാട് വെഞ്ഞിയൂര് പിന്നെ മെന്നിയൂർന്നുണ്ടായിരുന്നു കാടമ്പുയ അറിയോ
ആഹ അത് ഇവിടെ എടുത്താ
ആ കാടാമ്പുയ കാടാമ്പുയ അവിടന്നൊക്കെ ആൾക്കാണ്ടായിരുന്നു എനിക്ക് ഫ്രണ്ട്സൊക്കെ ആയി പിന്നെക്കെ അന്യ ജില്ലക്കാര ആ പിന്നെ പ ആ പിന്നെ പട്ടാമ്പി പട്ടാ ആ പട്ടാമ്പി പട്ടാമ്പി അല്ല കൊപ്പം
കൊപ്പം വട്ടാമ്പിയ പാലക്കാട് ജില്ലല്ലേ
അത് പാലക്കാട് ജ പാലക്കാട് ജില്ലയായിരിക്കും അല്ലെ എനിക്കറിയില്ല അവിടന്നൊക്കെ ഉണ്ടായിരുന്നു ഫ്രണ്ട്സ് എല്ലാം അറിയാം
പക്ഷെ കുട്ടിപ്പുറത്തേക്ക് അവിടന്ന് അത്ര ലോങ്ങ് ഇല്ലന്നു തോന്നത്
ലോങ്ങല്ല ആ ലോങ്ങല്ല പിന്നെ വളാഞ്ചേരിന്നുണ്ട് പക്ഷെ അത് ഞങ്ങള സീനിയേഴ്സാ സീനിയേഴസ് കുറച്ച ഇല്ല ഞങ്ങളെ ബാച്ചിലല്ല ഞങ്ങളെ ബാച്ചിലൊള്ള പിന്നെ ഒക്കെ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ അങ്ങനെ ആ ജില്ലയിലുള്ള ഓരോരുത്തരു
ആഹ അപ്പൊ കൊറെേ ജില്ലകയായിട്ടു കമ്പനി ആവാൻ പറ്റുല്ലെ രസമാണ് സംഭവം
ഓ സൂപ്പറാ അതായിന് നമ്മള് സാധാരണ ബിൽഡി ഫുഡ് ഫു് ഫുഡ്‌ സാധാ ഫുഡ് തന്നെയാണ് രാവിലെ നമ്മള് വീട്ടുണ്ടാക്കുന്ന മാതിരിയുള്ള ഭക്ഷണങ്ങൾ തന്നെയാണ് ഉച്ചയ്ക്കും പക്ഷേ നമുക്ക് ടെസ്റ്റിന് വ്യത്യാസം ഉണ്ടാവുന്നുള്ളോ അ എല്ലാർക്കും അങ്ങട്ട്
അങ്ങ് സെറ്റ് ആവില്ല
അങ്ങോട്ട് സെറ്റ് ആവില്ല അല്ല ഫുഡൊന്നും വലിയ കുഴപ്പില്ല ഫുഡ് ഇതൊക്കെ സപ്പ അ പിന്നെ അതും അല്ല നമ്മൾ പഠിപ്പിക്കുന്ന സ്ഥലം എന്ന് പറയുന്ന ഒരു പ്രകൃതി ആയിട്ടുള്ളൊ ഒരു ഇതാ
ആ പ്രകൃതി രമണീയമായിസലത്തിന്നെ
ആ അവിടെ ബിൽഡിങ് ഒന്നുംല്ലേനി ഇപ്പൊ ബിൽഡിംഗ്‌ ഒക്കെ ആക്കിന്ന് പറയുന്ന കേട്ട അതൊരു ന ഒരു ഒരു വേറെ ഒരു മൈതാനം പോലെ കൊറ തെങ്ങിന്റെ ഒക്കെ ഇങ്ങനെ സൈഡ് അങ്ങനെ അങ്ങനെ ഒരു മോഡല ആക്കി ഉണ്ടാക്കി അവിടൊയിരുന്നു ചെയർ കെട്ടാണ്ട് അവിടെ ഇരുന്നണ്ടരുന്നു പിക്കലൊക്കെ ഡോക്ടർമാരൊക്കെ ഉ അവിടെ വെച്ചിട്ടായിരുന്നു ആ ആയുർവേദിക് പറയുമ്പോ അങ്ങനെ ആ ഒരു ലെവലല്ലേ വരിക
ആ പക്ഷെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഒക്കെ ഇവിടെ ഇണ്ട് വളാഞ്ചേരിക്ക് പക്ഷെ അതൊന്നും ഇങ്ങനല്ലല്ലോ അതാ ഞാൻ ചോദിച്ചത്
ഇത് ഇതിപ്പം അറിയാം കേട്ടോ അന്നൊക്കെ ഞാൻ പഠിക്കുന്ന ടൈമിലൊക്കെ അങ്ങനെയായിരുന്നു
മാറി
ആഹ് കുഴപ്പമില്ല ഇപ്പോ ബിൽഡിങ് ആയിന്
ആ പിന്നെ അങ്ങട് പോയിരുന്നാ
പിന്നെ പോയില്ല പോകുന്ന അത്ര സുഖല്ല അത്രയും ദൂരമുണ്ട്
ആഹ് നിന്ന് പഠിച്ചിരുന്നത്
പിന്നെ അവിടുത്തെ സ ഡോ ഡോക്ടർമാര് മാറി സാറന്മാരൊക്കെ മാറിപ്പോയി അവിടുത്തെ സാറ് ഇപ്പൊ മഞ്ചേരി ഭാഗത്ത് ഒരു ഇൻസ്റ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയീണ് മ്മ് സ്വന്തൊക്കെയായിട്ട് സ്വന്തൊക്കെയായിട്ട് തുടങ്ങിയിന് പിന്നെ പിന്നെ എന്താ പറയ അവിടെ തന്നെ ഒരുപാട് കുട്ടികളും ഉണ്ട് അതെമാതിരി നഴ്സിങ്ങിന്റെ പഠിക്കാനായിട്ട്
കൊറെ കുട്ടികള്ണ്ടാവും അല്ലേ അല്ലത് എത്ര ഇയറാ
എന്റെ വൺ ഇയർ ആറു മാസം ഇതുമുണ്ട് ആഹ്ഹ് പ്രക് ക്കലും തീയറിയാ മ്മ് തിയറി ആഹ് അങ്ങനെയിട്ടായിരുന്നു ആദ്യം
റെക്കോർഡ് ഒക്കെ എഴുതാനില്ലേ നിങ്ങക്ക് ഇതില്
റെക്കോർഡ് ഒക്കെ ഉണ്ട് റെക്കോ റെക്കോർഡ്ണ്ട് പ്രേക്ടിക്കലായിട്ട് നമ്മള് ചെയ്യ ചെയ്യും വേണം
സാലറി ഒക്കെ വരുന്നേ
ഇതിന് സാലറി ഏഹ് ട്രെയിനിങ് അഞ്ച് ആറ് ഏഴ് രൂപയാണ് മിനിമം വരുന്നെ
ട്രെയിനിങ്ങിന് എത്ര കിട്ടീന്ന്
ഓഹ് അത്രേം ഉണ്ട് നിങ്ങളെ ഈ ഫീൽഡിൽ അത് ഇല്ലല്ലോ നിങ്ങളെ ഫീൽഡില് ട്രെയിനിങ്ങിന് പൈസ ഇല്ല കാരണം എന്റെ വീടിന്റെ അടുത്ത് ഒന്നുണ്ട് ഇപ്പം ലാബ് ടെക്നീഷ്യനാ ഓള് ഓള് ഇപ്പം ഇനി വേറെ മാറണം മതി ഓള്ക്ക് ഒരു രൂപ പോലും കിട്ടിയില്ലല്ലോ ചായ കുടിക്കാനൊക്കെ ഉള്ള പൈസ കൊടുക്കുംന്ന് പറഞ്ഞു
മ്മ്
അങ്ങനെ മ്മ് ഇതായുർവേദ മ്മ് ഭയങ്കര ആ അതന്നെ അതന്നെ അത് എന്റെ ഏട്ടത്തി എനിക്കൊരു ഏ ഏട്ടത്തി എക്സ്റേയും സ്കാനിംഗും ഒക്കെയാണ് പഠിച്ചിരിക്കുന്നത് ഓല്ക്കും ട്രെയിനിംഗ് ആയപ്പോൾ ഓക്ക് ട്രെയിനിങ് ആയപ്പോ ഒരു ആയിരം ആയിരത്തില്വാനം ഉറുപ്യ പൈസ ഉണ്ടേനു പിന്നെ ആ സ്റ്റാർട്ടിംഗൊക്കെ ആയിട്ടേ പിന്നെ പിന്നെ ഇങ്ങനെ അതായി പിന്നെ ഇങ്ങനെ സ്റ്റാഫ് ആയി പിന്നെ നമ്മള് ചോദിക്കുന്ന ആ രീതിക്ക് വരുവല്ലോ പിന്നെ ഇപ്പ അങ്ങനെയായി പിന്നെ ഞങ്ങളെല് സംബന്ധിച്ച് പറ ഞങ്ങ അങ്ങനെ ഞാൻ പിന്നെ ട്രെയിനിങ് ഫുൾ ആയിട്ടില്ല പിന്നെ ഞാൻ അപ്പോതിന്റെ കല്യാണം അങ്ങട് കഴിഞ്ഞു അതിന് മുന്നേ ഞാന് വില്ലേ പിന്നെ മുയോനായില്ല സെർട്ടിഫിക്കേറ്റ് കിട്ടീല നികി അത് കിട്ടിയാൽ നിക്ക് സ്റ്റാഫ് ആയിട്ട് കയറാം ഇനി ഇപ്പ നോക്കുവാണുന്നുണ്ടെങ്കിൽ നമ്മൾ ട്രെയിനിങ്ങിന്റെ അതായിട്ടോല് രണ്ടു മാസോ അല്ലങ്കിൽ ഒരു മാസമൊക്കെ ആയിട്ട് ട്രെയിനിങ് ആയിട്ട് ചെയ്യാൻ പറയും
ആഹ് ഇന്ന് അങ്ങനെ മിക്കവാറും ഉണ്ടാവും അധികം
ആഹ് ഇനി അങ്ങനെയെ ഇണ്ടാവുള്ളു
എക്സ്പീരിയൻസ് കൂടുമ്പോ സാലറിയും കൂടുമല്ലേ പക്ഷെ ഈ ഡി എം എൽ ടി എം എൽ ടിക്ക് അങ്ങോട് കൂടിക്കിട്ടാൻ കുറച്ച് പണിയാ തോന്നുന്നു
ആണല്ലേ ആ ശരിയ അത് പറയുന്ന കേക്ക അല്ല നിങ്ങളെന്താ സ്റ്റാഫാണോ ട്രെയിനിംഗ് ആണോ
അങ്ങനെ ചോദിച്ചാ ഒരു ഞാനൊരു ട്രെയിനിങ് ആയിട്ട് കേയറിയത് ഇവിടെയാണ് അങ്ങനെ ഒരു ഒന്നര വർഷം ഇവിടെ നിന്ന് ഒരു ഒന്നര വർഷം കഴ്ഞ്ഞീക്കണെ ഇനീപ്പോ നല്ല സ്ഥലത്ത് നോക്കണം
ന്നാലും ഒത്തിരിയൊക്കെ കിട്ടുവല്ലോ ചില്ലറൊക്കെ കിട്ടൂലേ
ആയിരആയിരം
ആണല്ലെ ഭയങ്കര റിസ്കാല്ലേ എന്തായാലും എടുക്കേണ്ടി പണി മൊത്തം ഞമ്മൾ എടുക്കും
ആടോ
ആ ആ എടുക്കും ആ എടുക്കും വേണ സ് സാലറി ഇല്ല്യാന്ന് പറഞ്ഞ മാതിരിയാ ആ ഭയങ്കര കഷ്ടാ ഊഉം
എന്നാ ശെരിട്ടാ എന്നാ ശെരിട്ടാ
ഓക്കെ എന്നാല് ശെരി ഓക്കെ ഓക്കെ